ആഹ് പറഞ്ഞോ
ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾന്ന് പറയാ ഇന്നത്തെ ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് വളരെ കുറവാ
ആഹ്
കമ്മിറ്റ്മെന്റ് കുറവുള്ള ആളുകളാണ് എല്ലാവരും ഇല്ല കേട്ടോ ഒരുപാട് പേര്
ആഹ് ശരിയ ശരി എല്ലാരും നമുക്ക് കൂട്ടത്തി കൂട്ടാൻ പറ്റുന്നില്ല
ഒരി ഒരിക്കലുല്ല എല്ലാവരും ഒരിക്കലും ഒരുപോലെയല്ലല്ലോ ഒരു സിക്സ്റ്റി ഫോർട്ടി
ആഹ് ആരലും ഒക്കെ കാണും ഇൻ്റെത്ത് എന്നാ
അതുണ്ട് ഞാന് ആഹ് അതെ അതെ അതെ ഞാന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ഗേള ആണ് അവള് ബാംഗ്ലൂര് നിക്കുന്ന സമയത്ത് നാലു പേര് മെയിന്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഞെട്ടിപ്പോയി സ്കില്ലന്നെ
നാല് പേരെയോ
നാല് പേരെ അതും അവള് കല്യാണം കഴിഞ്ഞ് നാട്ടില് ഹസ്ബൻറ് ഉണ്ട് എന്നിട്ടാണ് എന്തയ്യ്ണത് അവള് അവടെ നാല് പേരെ മെയിന്റയിൻ ചെയ്യ്ണത് പക്ഷേ ഈ നാല് ശരിക്കും അവള അത്രയും ഡീപ്പായിട്ടാണ് അവളെ ഇഷ്ടപ്പെടുന്നത്.
ഇന്റെ കർത്താവേ ആഹ്
ആഹ് അപ്പോ അങ്ങനെക്കെള്ള ആളുകള് സമൂഹത്തില്ണ്ട്. സ്റ്റിൽ നല്ല ഒര് ഒരാ എന്താ വളരെ ജെനുവിൻ ആയിട്ടുള്ള ആളുകളും ഇണ്ട് നമ്മളിങ്ങനെ കേട്ട്ണ് ചെല ആളുകളെ കാണുമ്പം പൊട്ടി തറിച്ചടങ്ങുമ്പോ ആ അത് കംപ്ലീറ്റ് പൊട്ടിത്തെറി ട്ട അതങ്ങനെയാണ് അത് ഇങ്ങനെയാണ് തീത്തും പക്ഷേ അവരായിരിക്കും ഏറ്റവും ജനുവിൻ ആയിട്ടുള്ള ആളുകള്.
അതെ അതെ
നമ്മള് ചിന്തിക്കുന്ന പോലല്ല നമ്മളെ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പ അങ്ങനെക്കെള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
ആഹ്
ഓക്കേ
ഓക്കെ ഓക്കെ റീഡിങ് ആ അയിന് മുന്നേ അണ്ടായിരുന്നു പിന്നെ ഇവിടൊക്കെ വന്നപ്പോഴത്തേനും അങ്ങ് കൊറഞ്ഞു.
കൊറഞ്ഞു
ഉം ഉം
ഒക്കേ ചോദിക്കാം ഏത് പുസ്തകം ഏറ്റവും ഏ ഇഷ്ടപ്പെട്ട പുസ്തകം?
അങ്ങനക്കെ ചോദിച്ചാ എനിക്ക് അറിയത്തില്ല. എന്റെ അച്ഛന്റെ സെൽഫി കൊറേ ടെക്സ്റ്റ്‌ ഇരിപ്പുണ്ട് ഞാൻ അയിന്റകത്തുന്നു ഒറണ്ണം ഇട്ത്തങ്ങ് വായിക്കും. എന്തു ഏതാന്നും എനിക്ക് അറിയത്തില്ല.
ഏതാ ലാസ്റ്റ് വയിച്ചേ?
ലാസ്റ്റ് വായിച്ചേ ഏതാ ഏതോ ഒര് നോബൽ അയ്‌ന്റെ പേരൂരുന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയാ എസ് കെ പൊറ്റക്കാടന്റെ ഏതാ ഒരു ടെക്സ്റ്റ ഞാൻ വായിച്ച അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ ഏതാന്ന് ഇൻക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല.
അഹ്ക്കെ നല്ല കാര്യം യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
ആ ഞ അതൊക്കെ ഹേ യോഗാന്ന് പറയുമ്പം എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ കരാട്ടെ ക്ലാസ്സിന് പോകുന്നുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട്.
എന്ത് കഴിഞ്ഞോണ്ട് ആ കരാട്ട ക്ലാസ് ഉം.
ആഹ്
ആഹ് ഓക്കെ ഓക്കെ അ കാരാട്ട ക്ലാസിന് യോഗ അങ്ങൻത്തെ പരിപാടികളൊന്നും ഇല്ലലെ?
യോഗല്ല ഫുൾ ഓരോന്നിന്റെ പ്രാക്ടീസ് യോഗ പോലെ തന്നെള്ളെ ഓരോ ആ യോഗ പോലെ തന്നെ ഉ ഉള്ള ഓരോന്നൊക്കെ
ആ അല്ല യോഗ നന്നായിട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും.
ഉം എക്സസൈസ് അതേ പോലെ തന്നെ യോഗ തന്നെ വേണെന്നില്ല.
ആ അല്ല അത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്.
രണ്ട് ഡിപ്പാർട്ട്മെന്റാ അതെനിക്കറിയാ.
ഉം കാരണം യോഗ ചെയ്യുന്നരാള് ന്നർഞ്ഞഴിഞ്ഞാല് ഫ്ലെക്സിബിൾ ആയ ഒരാൾക്ക് ഒരു പക്ഷെ കരാട്ടയിൽ ഒരുപാട് ആക്ഷൻസ് ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല യോഗ ചെയ്യാൻ കഴൂല.
ആഹ്
ആഹ് സം ഭവം ഇരുന്നിട്ടും നിന്നിട്ടൊക്കെള്ളെ സിംമ്പിൾ സിംമ്പിൾ പരിപാടികളാണ് കാണുമ്പോ പക്ഷെ അത്ര നേരം ചെയ്യുമ്പോ എന്ത്‌ ചെയ്യും അതിന്റെ ഒരു എഫക്റ്റ് അപാരാണ്.
ഉം
ഒരുപാട് പരിപാടികളുണ്ട് അയിനകത്ത് ഒരുപാട് കാര്യങ്ങള്ണ്ട്.
ഉം
ഇൻക്ക് ഏറ്റും ഇഷ്ടം ശവാസനാണ് അതാകുമ്പോ കെടന്നൊറങ്ങി ഒറങ് കണ്ണ ചിംമ്പി കെടന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാ പക്ഷേ അതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ്ണ്ട്ട്ടോ ശ്വാസം കൊണ്ടൊരു തൊണ്ണൂറ് തവണ ശ്വാസം വലിച്ച് ചെയ്യുന്ന ഒരു പരിപാടിണ്ട്.
ആഹ് പക്ഷെ അവര് അടിപൊളി പരിപാടി ആയിരിക്കുവല്ലോ ഞാനങ്ങനെ യോഗാന്ന് പറഞ്ഞങ്ങനെ നിന്നി ത്തില്ല എനിക്ക് അതുകൊണ്ട് യോഗയെ കുറിച്ചൊന്നും അറിയത്തില്ല.
ആദ്യായിട്ട് ചെയ്യുന്നത് ഒരു ശ്രീ ശ്രീ രവിശങ്കറ്ണ്ട് കേട്ട്ക്ക്ണോ? ശ്രീ ശ്രീ രവിശങ്കർ.
ഇല്യ കേട്ടിട്ടില്യ
ആഹ് പുള്ളി ഒരു ആഹ് ശ്രീ ശ്രീ അതായത് നിങ്ങള് ഇതിലുള്ള ഒരു വ്യ ക്തിയാണ് പക്ഷേ ഞാന് ആ പുള്ളിയുടെ ക്ലാസ്സിന് പോയിട്ട് അവിടുന്നാണ് ഞാന് എന്തെയ്യ്ണത് ഈ ഒരൂ സംഭവം ആദ്യായിട്ട് ചെയ്യുന്നത്.
ഏഹേ
ഉം അടിപൊളിയായിർന്നു.
പാടെന്ത് അങ്ങന്തെങ്കിലും ഉണ്ടോ?
എന്താണ്?
പാടായിട്ട് വല്ലോ ഉണ്ടോ ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ടോ?
ഹാഡ് ഹാർഡായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോന്നോ?
ആഹ്
യോഗേലോ?
ആഹ്
ഇല്ല അവിടുന്നൊന്നും ഹാർഡ് ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുല്ല.
ആഹ്
അവിടുന്നൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവിടെ ഒരുപാട് ആളുകള് വരും ഈ ഒരു പ്രോഗ്രാമിംഗ് നടക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലു ദിവസത്തെ പരിപാടിയൊക്കെകാരം.
ആഹ് ആഹ്
ഉം അങ്ങനെയാണ് ഞാൻ പുള്ളിനെ ആദ്യായിട്ട് പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു ആഹ് ആഹ് ശ്രീ ശ്രീ അവര് ഒരു സ്വാമി രൂപത്തിലാണ് അവര്
ആഹ്
ആഹ് അങ്ങനെ ഞാനവരെ ക്ലാസിനൊക്കെ പോയിരുന്നു ഞാൻ എല്ലാരെ ക്ലാസിനും പോവും.
ഉം
ഇന്ന ആൾക്കാര്ന്നൊന്നുല്ല്യ അതെപോലെ മൈൻഡ് സെറ്റ് തെറാപ്പി സങ്കടങ്ങളെ മറക്കാനും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഒരാളെ മനസ്സിന്ന് മായി ച്ച് കളയാനുള്ള അങ്ങനത്തെ തെറാപ്പികളൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്.
ആഹ്.
ഉം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സബ്ജക്ട്. ക്റ്റൊരു കുട്ടിക്ക് ഇഷ്ടപ്പെടുത്താനൊക്കെ പറ്റും.
ഓഹ് എന്ന ഞാനും എനിക്കൊരു സബ്ജക്ട് ഇഷ്ടല്ല.
പിന്നെ നിനക്ക് അതിനിന്ന് വേറിടാൻ കഴിയൂല. അത്രയേറെ നീയെന്തിയും ആ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും.
അതൊന്നും കൊഴപ്പൊന്നുല്ല ദേവമേ ഇവടെ എങ്ങനെലും പഠിക്കണേന്ന് വച്ചൊണ്ടിരിക്കുവ മനുഷമ്മാര്.
ഹാഹ് അല്ല അത് ഞാൻ പറഞ്ഞ സത്യാണ് ഡോക്ടർ മൊയ്ദുന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളിയുടെ ക്ലാസാണ്. ആഹ് ഒരു ടു ഡേയ്സ് ക്ലാസിന് ഏകദേശം ഒരു സിക്സ്റ്റീൻ തൗസൻഡ്. കോസ്റ്റ്ണ്ട് എക്സ്പെൻസ്ണ്ട്. പിന്നെ ഇതിന്റെ മാസ്റ്റർണ്ട് ഒരു ട്വന്റി ഫൈവ് കെ അതും കൂടി എടുത്ത് കഴിഞ്ഞാല്. നമുക്ക് മറ്റുള്ളവരെ ടീച്ചിയ്യാൻ പറ്റും.
ഉം ഇനി ഓണൊക്കെ. ഇപ്പൊ ഇനി ഓണൊക്കെ വരുവല്ലേ ഇനി എന്താ ഓണത്തിനൊക്കെ എന്തായിരിക്കും പരിപാടി.
ഓണത്തിന് നമ്മുടെ വീട്ടില് പരിപാടികളൊന്നും ഉണ്ടാവൂല്ല കാരണം നമ്മള്. ഇവിടെ മലപ്പുറത്ത് ഒരു എല്ലാവരൊന്നും അങ്ങനെ എന്റെ വീ ട്ടിലൊന്നും അങ്ങനെ എന്തെയ്യുല്ല ആഘോഷിക്കൂല. പക്ഷെ എന്റെ മദർ ഹൗസില് ഓണത്തിന്. അടിപൊളിയേക്കാരം. ഒരു രക്ഷേണ്ടാവൂല വായന്റെ എലലൊക്കട്ട് എല്ലാവരും വട്ടത്തിലിരുന്ന്. ഒരുമിച്ചുണ്ണണം അത്തപൂ വരെ ഇടും ആ എല്ലാരും വരും. പക്ഷേ നമ്മളെ വീട്ടിൽ നമ്മളൊറ്റക്ക് നിക്കാണെങ്കി എന്തിയ്യൂല നമ്മളെ വീട്ടിൽ നമ്മളന്നെ ക്ലിയർ ഫാമിലിയായിട്ട് നി ക്കുന്ന സമയതെന്തിയ്യൂല ഇങ്ങനത്തൊന്നും ആഘോഷി
ആഹ് ശരിയ, ശെരിയ.
ആഹ് പക്ഷെ മദർ ഹൗസിൽ പോണം അവിടെന്തിയ്യ്ണ്ട് മെങ്ങള് കൂട്ടരൊക്കെ അവിടെ ഒരുപാടുണ്ടപ്പോ. ഞങ്ങക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്.
ഉം
ഭയങ്കര ഇഷ്ടംന്ന് പറഞ്ഞഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് കാരണം അവിടെ പോയി നിക്കാന്ന് പറയണത് വേറെ ലെവലാണ്. കാരണം ഞങ്ങളൊരു വീ വീട്ടിൽ മാത്രം എന്തിയ്യുണ്ട് പത്തിരുപതോളം പേര് പിന്നെ നെരന്ന് കടക്ക. വേറെ ഫീലെ പിന്നെ ഓണത്തിന്.
കാ കാണാതിരിക്കുന്നവരക്കെ കാണാലോ.
ആ അതെതെതെ. ഇപ്പ കൊറെ നാള് കാണാത്തവരിപ്പ ഞങ്ങള് റീസന്റ്ലി ഒന്ന് കണ്ടു. കാരണം അങ്കിള് വന്ന് കഴിഞ്ഞാല് ഞങ്ങള് ഒന്ന് കൂടും എന്റെ അങ്കിളല്ലട്ടോ. ഉമ്മാന്റെ അങ്കിള് വന്ന് കഴിഞ്ഞാലൊന്ന് കൂടും ആ പുള്ളി വന്ന് കഴിഞ്ഞാ. പിന്നെ വീട്ടി നിന്ന് അന്നേരാരും പോവാൻ പാടില്ല അതാണവിടുത്തെ റൂൾ. അപ്പോ മക്കളും മരുമക്കളും അവരെ പേരക്കുട്ടികളും ഞാനവിടെ പേ പേരക്കുട്ടിന്റെ കുട്ടിയാണ് ഞാനേ. നമ്മളൊക്കെ ചെന്ന അവിടെ യുദ്ധായിരിക്കും.
ആ അത്രയും വലിയൊരു ജോ ഫാമിലിയാണ് ഭയങ്കര ഉമ്മാൻ്റെ ഫാമിലി ഭയങ്കര അടുപ്പുള്ളൊരു ഫാമിലിയാ വേറെ ലെവലാണ്. അപ്പനി എന്ത്. എന്ത് ബിസിനസിണ്ടെങ്കിലും എത്ര പ്രോഫിറ്റ്യിണ്ടെങ്കിലും അത് ഒഴിവാക്കിട്ടാണെങ്കിലും നമ്മളങ്ങട് പോവും.
ആ ഒരു കു എന്താ കുടുംബത്തിൽ കൂടെന്നുള്ളതാണ് മുഖ്യം
ഉം
അടിപൊളിയാണ്
ഉം
ഏ എന്നും എന്നെന്നേക്കുമായിട്ട് മിസ് ചെയ്യുന്നത് അത് മാത്രേള്ളൂ
ഓക്കെ ഓക്കെ
ഇപ്രാശ്യം പോയപ്പം ഞാൻ ഗുഡ്ബിനേക്ക് കൊണ്ടുപോയെന്നു
ഉം
ആഹ് അവള് നന്നായി എൻജോയ് ചെയ്തു അവള് ആദ്യായിട്ടാണ് ഇത്രയും വലിയൊരു ഫാമിലിയില് വരുന്നത് എന്നൊക്കെ പറഞ്ഞു
ഉം
ആ അപ്പൊ വേറെ ലെവല്
ഉം
ഇവിടെ പരിപാടി ഇഞ്ഞി ഇപ്പ ഓണപരിപാടിയിണ്ടാവും ഓണപരിപാടിയിണ്ടാവും അവിടെ ഓണ ത്തിൻ്റെ എല്ലാ പരിപാടിയിണ്ടാവും കുപ്പില് വെള്ളം നെറ ക്ക വെള്ളംകൂടി മത്സരം ഉറിയടിണ്ടാവൂല കാരണം അത് ഡേഞ്ചറായതോണ്ട് പുള്ളി ചെയ്യൂല പിന്നെ ചാക്കിലോട്ടം
പ്പ് അതൊക്കെയുണ്ടോ
ആ സുന്ദരിക്ക് പൊട്ടുതോടൽ ഇല്ല കലം ഉടപ്പില്ല കാരണം കലം ഉടപ്പ് ഡേഞ്ചർ പുള്ളിക്ക് അങ്ങ നത്തെ കാര്യങ്ങള് ഒക്കെ ഒരു പേടിയുള്ള ആളാണ്
ഉം സുന്ദരിക്ക് പൊട്ടുതൊടൽ
ആ സുന്ദരിക്ക് പൊട്ട് തൊടല് അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളി എടക്കിട ക്കെ വരുള്ളൂ പുള്ളി ദുബായില് സെറ്റിലാണ് അവര് ഫാമിലിയായിട്ട് അവിടുത്തെ ഗവൺമെന്റില് ഡോക്ടറാണ് പുള്ളി
ആഹ്
ദുബായ് ഇപ്പം ദുബായ് ഗവൺമെന്റിന്റെ ഡോക്ടറാണ് ആഹ് പുള്ളി ഒന്ന് അങ്കിള് വരും അങ്കിള് പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞാല് ആന്റി വരും ആന്റി പോയി മൂന്ന് മാസം കഴിഞ്ഞാല് കുട്ടികള് വരും ഇങ്ങനെയാണ് പിന്നെയിവര് ഒരുമിച്ച് വെക്കേഷൻ സമയത്ത് മാത്രേ വരുള്ളൂ
ആഹ് അപ്പം അത്രയും വലിയ ജോയിന്റ് ഫാമിലിയാല്ലേ
ആ ഈ വെക്കേഷൻ സമയത്ത് ഇവര് വന്നാല് ഒരു ട്രിപ്പു ഒറപ്പാണ്
ആഹ്
അതും ഒറ്റ കണ്ടീഷനേ മൂപ്പർക്കൊള്ളൂ എല്ലാവരും ന്നാ മതി അല്ലാതെ പൈസ കാര്യങ്ങള് വണ്ടി ഇങ്ങൻത്തൊന്നും വേണ്ട രണ്ട് ബസ്സ് ബുക്ക് ചെയ്യും അത് നിറച്ച് ആളുകള് നമ്മള് കംപ്ലീറ്റ് പോകും
ഉം
ഉം അത് പുള്ളി പറയും ഇന്ന സ്ഥലത്തേക്ക് പോവാ പുള്ളിയാണ് ബാക്കിയ നമ്മള് ഒന്നും അറിയില്ല നമ്മള് ഇങ്ങനെ ഇരിക്കായിരിക്കും ആ നമുക്കൊരു ട്രിപ്പ് പോയാലോ അപ്പൊ എല്ലാരും പറയാ പോവാ നോക്കണം എന്നാ പോവ നമുക്ക് അടുത്ത് ത്താഴ്ച്ച പോവാ അല്ല ഇന്നാഴ്ച്ച പോവാ എന്നാ വരുന്ന ഞായറാഴ്ച പോവാ അപ്പ എന്നാ ഞായാഴ്ച്ച നാളെ
ഓഹ്, അപ്പൊ ഒരു എല്ലാരും ഉള്ളപ്പോ ഒരു തീയതി തീരുമാനിക്ക്യാ അങ്ങ് പോവുക.
പോവാ, പിന്നെ
അപ്പ ഭയങ്കര എൻജോയ്മെൻ്റായിരിക്കൂലോ.
സത്യം ലൈഫില് കിട്ടാവുന്ന ഏറ്റവും നല്ല മൊമെന്റ്സ് അതായിരിക്കും. വേറെ ലെവല ട്ടോ, വേറെ ലെവല് അർണെയ്ഞ്ഞാ വേറെ ലെവല്, നമ്മള് കോളേജ്ന്നോ ഫ്രണ്ട്സായിട്ടൊന്നും പോയാലൊന്നും ഒരിക്കലും കിട്ടാത്തൊരു ഫീലിംഗ്സാണ്. ആണ്
ആഹ്, അത്ര അടിപൊളിയാ
ഉം, ന്നാ ശെരി
ഓക്കെ